ഹലോ
ഉം എന്തൊക്കെ പണി
എന്താ നല്ല വർത്താനം എന്താ പോ മഴയൊക്കെല്ലേ അവിടെ മഴ ഉണ്ടോ
മഴ ആഹ് പെയ്തു നിന്ന് ചെറിയൊരു മഴ ഇണ്ടായിന്നു ഇപ്പോ ഇല്ല
ആഹ് രാവിലെ ന്നെ മഴയാവോണ്ടേ ഏഹ് നമ്മളിങ്ങനെ ഏഹ് കടന്നുറങ്ങനപ്പോ കൂടുതൽ പരിപാടി ആഹ് ഞങ്ങളവിടെ ഇപ്പൊ ഇന്നലെക്കെ നല്ല മഴയുണ്ടാന്നോ
അന്നെലെ മഴണ്ടായിരുന്നു.
ആഹ് പിന്നെന്താ വെച്ചാ ആഹ് ഞങ്ങള് പേടി എന്താ വെച്ചാല് ഇപ്പ നമ്മള് വേനക്കാലത്തൊക്കെ നല്ലേ ഫാന്റെ ഉപയോഗം അതേപോലെ തന്നെ എ സിയുടെ ഉപയോഗം ഒക്കെ നമ്മളെ വീട്ടില് നല്ല ഉണ്ടായന്ന്ല്ലേ നമ്മളവിടെ വേനക്കാലത്തൊക്കെ ഫാനും എ ഏ സി ഒക്കെ ഉണ്ടോ?
വേനൽക്കാലത്ത് എ സി ഇല്ല അവിടെ
ഉം
ഇവിടെ വേന ഏ സി ഒന്നും വെക്കില്ല വെച്ചിട്ടില്ല വീട്ടില്
ഉം എന്താ വച്ചാല് എഏ സി പല വീട്ടിലും ഞമ്മള് വെച്ചിരുന്നു ആഹ് പല ആൾക്കാരും എന്ത് ഈ മറ്റേ ഏ സി കച്ചവടം നമ്മളെ ഈ കഴിഞ്ഞ വേനല് എന്നൊക്കെ നമ്മള് പറയലുണ്ട് കാരണം എന്താ വച്ചാൽ ഇപ്പോ വേനലിന്റെ കാലം ആയാല് എന്ത് ചെയ്യും ഓരോ സ്ഥലത്ത് റോ ഡ്‌ സൈഡിലുള്ള വഴിയോരത്തൊക്കെ എന്ത് ചെയ്യും നമ്മളിപ്പോ ഉള്ള കടകളുടെക്കെ ഫ്ലക്സ് മാറ്റിയിട്ട് ഏ അതേപോലെ അവരുടെ പരസ്യങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മള് ഏ സിടെക്കെ ഒരു പരസ്യങ്ങളൊക്കെ വരല് ഏ വരല് എടുത്തിതോന്ന് തോന്നുന്നാണ് ഏ
ഉം ഈ ഏ സി വാങ്ങണ മഴക്കാലത്ത് വാങ്ങണാണ് നല്ലത് എന്താ പറയുക തണുപ്പ് കാലവും മഴക്കാലവുമൊക്കൊ ആകുമ്പോ ഏ സിന്റെ വില കുറയൂല്ലോ അങ്ങനെയും ഉണ്ട് ഒരു സംഭവം
ആ വില കുറയും സ്വാഭാവികമായിട്ടും പക്ഷെ എന്നാലും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് റുപ്യ പിന്നെ എന്താന്ന് വച്ചാല് ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവുമ്പോ ഏ വാങ്ങാനുള്ള ഒരു സംഭവമാണല്ലോ പേ ഏ സീന്ന് പറഞ്ഞാൽ അപ്പോ അതിനനുസരിച്ച് ഏ ചൂടുണ്ടാവുമ്പോളല്ലേ നമ്മള് സ്വാഭാവികമായിട്ടും എ സി ഇപ്പൊ നിങ്ങളെ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടോ ഏ സീന്ന് പറഞ്ഞ പരിപാടി.
ഏ അടുത്ത വീട്ടില് ഉണ്ട് ആ എന്റെ അപ്പുറത്തെ വീട്ടിലൊക്കെ എ സി ഉണ്ട്
ആ അപ്പൊ അവിടെക്കെ നല്ല കറണ്ട് ബില്ലൊക്കെ വരുന്നുണ്ടോ?
ആഹ് കരണ്ട് ബില്ല് അത്യാവശ്യം നല്ല കരണ്ട് ബില്ല് തന്നെ വരണുണ്ട് അവിടെ എന്തായാലും രണ്ടായിരത്തിന്റെ മോളിലൊക്കെ കറണ്ട് ബില്ലൊണ്ട് അവരായിട്ട് കൊണ്ട് വച്ചപ്പോ എ സി ഇടാണ്ടിക്കാൻ തോന്നില്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏസി ഇണ്ടെങ്കിൽ
ആഹ് എ സി. ഇണ്ടെങ്കിൽ നല്ലതാണ് കാരണം എന്താച്ചാല് ഇപ്പോ നല്ല രീതിയില് ഏഹ് നല്ല ചൂടൊക്കെ ഉണ്ടാവുമ്പോ ഒര് അയ്മ്പത് അല്ലെങ്കി പലേ ഡിഗ്രിയുടെ മോളിലാണല്ലൊ ഇപ്പൊ ചൂടെന്ന് പറഞ്ഞാല് അപ്പൊ പ്രത്യേകിച്ച്
നാല്പത്തിമൂന്ന് ഡിഗ്രി പാലക്കാടിന്റെ ചൂടുണ്ട്
ആഹ് ഇപ്പ എന്താ വെച്ചാല് നമ്മളെ ഗൾഫിന്റെ ഒക്കെ അത്ര ഗൾഫിന്റെ ഒക്കെ അത്ര കെട പിടിച്ച് നി ക്കാൻ പറ്റണ രൂപത്തിലുള്ളൊരു ചൂട് നമ്മളെ ഉം കേരളത്തില് തന്നെ ഇണ്ട് എന്ന് തന്നെ പറയാം അല്ലേ
ഉം ആഹ് ആഹ്
ആഹ് അപ്പൊ അതിന്റെ അനുസരിച്ചുള്ള മാറ്റങ്ങള് ഇപ്പൊ നമ്മള് ഗൾഫിലൊക്കെന്ന് പറഞ്ഞാല് ആഹ് ഞമ്മളെ ഞമ്മളെ പണി എടുക്കാൻ പോകുമ്പളും അതേപോലെ തന്നെ മറ്റുള്ള വർക്കിനൊക്കെ പോകുമ്പോ നമ്മള് വിദേശികള് പറയലുണ്ട് അവിടേന്ന് പറഞ്ഞാല് എല്ലാ സ്ഥലത്തും എല്ലാ ഓഫീസിലാണെന്നുണ്ടെങ്കി അതേപോലെ കടേലാണെന്നുണ്ടെങ്കി ഒക്കെ നല്ല ഏ സി ഉണ്ട് ഇത് സുഖം നല്ല രീതിയിൽ ഉണ്ടാവും എന്ന് പറയണ കേക്കാം എല്ലായിടത്തും എ സി ഇണ്ടാവൂന്ന് പറയണ കേക്കാം നിങ്ങള് ഗൾഫിലൊക്കെ പോയിക്കണോ
ഗൾഫില് പോയിട്ടില്ല പോണം
ആഹ് ഗൾഫിലൊക്കെ ഒന്ന് പോകണ്ടേ പിന്നെ ഇപ്പോ എല്ലാരും എന്ത് ചെയ്യാണ് എല്ലാ പണിയൊക്കെ അന്വേഷിച്ചിട്ടും അതുപോലെ തന്നെ ബിസിറ്റിങ്ങിനൊക്കെ ആയിട്ട് എല്ലാ ചെറിയ രൂപത്തില് ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് വിസിറ്റിംഗ് വിസയെങ്കിലും എടുത്തിട്ട് ഗൾഫിലേക്ക് പോകാനൊരു പരിപാടി ഇണ്ടല്ലോ ഏ ഇങ്ങളെ അവിടെ ഒണ്ടൊ
എന്റെ വിസിറ്റിംഗ് വിസ എടുത്ത് കെട പോണ പരിപാട്യെയോ
ആഹ് നമ്മളെ വെറുതെ ഒരു നവളെ ഈ ഒരു ഇതിന്റെ ഒരു വെക്കേഷൻ ഒക്ക യേസൊര് സംസ്കാരഘണത്തിൽ വന്നോണ്ടെന്നെ നമ്മള് രോഗവു ഏഹ് പക്ഷെ എന്താച്ചാല് ഇപ്പൊ പഠനത്തും ചെലേട ഇതൊക്കെ സോളാറാണ് ഏഹ് എസി എടുപ്പം
ഉ ഹലോ
ഹലോ
ആഹ്
ഐസിഡ എപ്പളെ നമ്മളെ സോള ആഹ് സോളാറിന്റെ ഒര് ആൾക്കാർക്കും സോളാറിന്റെ കമ്പിക്കാർക്കും ഒരേപോലെ ലാഭം കിട്ടിയെന്നാണ് പറയുന്നത് കേട്ടത് ഇങ്ങളെ ഈഎട ഇങ്ങളെ ഔടെ അടുത്തൊക്കെ ഏ സി കാര്യങ്ങളും-
കൂടനാര്ണം കറന്റ് ബില്ല് കൂട്ണ കാര്ണം ഇപ്പ എല്ലാരും സോളാർ വെക്കണെന്താ വ സോളാർ വെച്ചാ വെക്കാനേ പൈസ ഉള്ളതേണ്ട് കറന്റ് ബില് കൊട്ക്ക്ണ്ടേലോ സൂര്യപ്രകാശം എനർജിയ ആക്കിട്ട് കറണ്ട് കിട്ടേക്കോളും പിന്നെ വേറെന്താ വെച്ച് കറിൻ്റെണ്ടാക്കാന് ഈ ട്രെഡ് മില്ലൊക്കെ ഓടീട്ടല്ലേ കറന്റ് ണ്ടാവ വള്ളത്തിന്ന് അങ്ങനെയുണ്ട് അപ്പൊ സോളാർ പറയുമ്പോ ആഹ് പാനല് വെച്ച് വെക്കാന്ല്ല പൈസൊള്ളൂ ന്നിച്ച് ഒറപ്പിച്ച് അത് വാങ്ങാനൊക്കെള്ള പൈസള്ളൂ അല്ലാണ്ട് വേറൊ ചെലവൊന്നും അയിനില്ലദേ അറഞ്ഞപ്പോല്ലാരും പെരീക്ക് സോളാർക്ക് മാറിക്കൊണ്ടിരിക്ക എല്ലാരുപ്പൊ ഇനി പണിതോണ്ടിരിക്കയാണ് പിന്നെ സോളാർ വെക്കണം ന്നാണ് ഞങ്ങളുടെയും പ്ലാന് സോളാർ വെക്ക്ണേ കൊണ്ട് എന്താ നിങ്ങളെ അഭിപ്രായം എന്താണ് ഹലോ ഹലോ കേക്ക്ണ്ടാ